ആ പറയു
ആഹ് എന്തൊക്കെണ്ട് വർത്താനം
അൽ ആ സുഗാണ് നല്ല വർത്താനം എന്താ അന്റെ പാട്
ഇവിടേം സുഖം തന്നെ? ഓഹ് ഇപ്പൊ ഒഴിവൊക്കെന്നെല്ലേ? വെറുതെങ്ങ് ഇരുന്നപ്പം വിളിച്ചോക്കിയതാണ് പണ്ടൊക്കെ ഉം മൊത്തത്തിലിപ്പോ ചൂടൊന്നും സഹിക്കാണില്ല. മറ്റേ ഇതാക്കീന്. അതായത് ഞാനിപ്പോ പേര കേറ്റീട്ടിപ്പോ മൂന്നാല് മാസായല്ലോ. അപ്പൊ പെര കേ പെര കേറ്റുന്ന ടൈമില് അത് മറ്റേ ചെങ്ങായിമാരും വാപ്പേക്കെ പറഞ്ഞരിന്തേ സംഭവം രണ്ടു നെല പെരന്നെ പെരയായാലും എന്തായിക്കോ ഏറ്റവും മേലെന്തായിക്കോ വാർപ്പിട്ടാലും അതിന്റെ മേലെകൂടെ ഓട് ഇട്ടാ ഒള്ളകാരണം ഓട് ഇട്ടാല് തണുപ്പുണ്ടാവും തണുപ് പുണ്ടാവുമെന്ന് പറഞ്ഞു, ഞാനന്ന് പിന്നെ അന്നത്തെ ആ ഒരു ടൈമല്ലേ? ഈ ഓടക്കെ ഒരു പഴയ ഫാഷൻ അല്ലേ? ഓടക്കെ ഇട്ടിന്. വാർക്കന്നെ ആയിക്കോട്ടെന്ന് വെച്ച് വാർപ്പ്ന്നെ വെച്ച് ഓട് ഒയിവാക്കേം ചെയ്ത് ഇതിപ്പ ചൂട് സഹിക്കാൻ കഴിയണി. പെരുംചൂട് ചങ്ങായിയെ ചൂട്ന്നൊക്കെ പറഞ്ഞാ നിയ്ക്കാകണില്ല. എ സീം ഫാനും ഇട്ടാ എ സി ഇട്ടാ കൊയപ്പ ഇല്ല. ഈ ഫാനിട്ടിട്ടൊന്നും ഒരു കാര്യല്ല. ഫാനൊന്നും പറഞ്ഞിട്ടിന് വെറുതെ ആർക്കോ വേണ്ടി കറങ്ങണ പോലെ, വെറുതെ മറ്റേ കരണ്ട് ബില്ലിങ്ങ നെ കൂടാല്ലാതെ ഫാന് കൊണ്ടൊന്നും ഉപകാര ഇല്ല, അന്നപ്പോ ഓടിട്ട മതിയായിനു, പണ്ട ക്കെ സുഖംന്ന് പറഞ്ഞാ നമ്മക്കറിയാലോ? നമ്മള് തറവാട്ടിലൊക്കെ നിന്ന കാലത്ത് ഓടുപുര ആയോണ്ടീ അന്ന് നമുക്ക് ചൂടില്ലല്ലോ? ചൂട്ന്തായിലോ ദേ ഇവടെ പറഞ്ഞിനാരൊക്കെയൊ ഓട് വെച്ചോളാനീ, ഞാനാണെങ്കില് കരുതി പഴ പഴയകീയ ഒരു ഫാഷൻ ആക്കാൻ വാർപ്പും ഇട്ടു. ഇപ്പളെ ചൂട്ന്ന് ച്ചാ കഴിയണില്ല. ഇന്റെ പഠിപ്പെന്താ ഇവിടെ
ഇവിടെ ഇയ്യ് പറഞ്ഞത് ശരിയാണ്, ഒന്നാവുമ്പോ ഇപ്പോ നിനക്കു രണ്ടു മൂന്ന് മാസ ആയിട്ടല്ലേള്ളൂ. പ്രത്യേകിച്ച് ആ ഒരു നമ്മളെ ഓടും ഇവ്ടുന്നു നമ്മ നമ്മളപ്പുറത്തേക്ക് മാറുന്ന ഒരു എന്താ പറയാ ആ ഒരു നമ്മുടെ ശരീരം ഒന്ന് റെഡി ആവാണ്ട് അതിന് ധൃതിയും കൊണ്ട് അതിനെയും കൊണ്ട് റെഡി ആവാണ്ട് രണ്ടാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വീടാള് ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞ മാതിരി വാ ക്ക വീടുമേക്ക് മാറുവാണ് പിന്നെ ഈ പറഞ്ഞ മാതിരി ഓടൊന്നും മുകള് പതിക്കണ ഒരു മോഡലിന് സംഭവം ഒന്നും ഇപ്പോ ഇ ല്ലാത്തോണ്ട് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം എന്താണ് നല്ല പോലെ കാണാൻ ഭംഗി ഉണ്ടായാൽ മതി ആ ഒരൊറ്റ ചിന്താഗതിക്കാരാണ് എല്ല എല്ലാരും വീട് എങ്ങനെയാ കാണാൻ ഭംഗി അല്ലാതെ മറ്റേതൊക്കെ യെന്ന് വെച്ചാ ജീവിക്കാനൊരു വീട് അത്രയേ ചിന്താഗതിയുള്ളു ഇപ്പം അങ്ങനയല്ല മറ്റാള് കയറ്റിയേന്റെ ഡബിള് അല്ലെങ്കിൽ അത്യാ വശ്യം കുഴപ്പില്ലാതെ നമ്മള് ചെയ്യണം എന്നാലേ നമുക്ക് എന്തുള്ളൂ അതുകൊണ്ട് കാര്യവുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവര് കാണണം എന്നുള്ള രീതിക്കായിക്കണു ഇപ്പത്തെയൊക്കെ വീട് പണി പണ്ടത്തെ പോലൊന്നുമല്ല പിന്നെ എടുത്ത് പറയണ്ടത് എന്താന്ന് വച്ചാൽ കഴിഞ്ഞാല് ഇതില് ഈ പണ്ടൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഈ ഓട് വീട് എന്ന് പറഞ്ഞാല് അതില് തമസിക്കാൻ സുഖം വേറെ തന്നെയാ ഇപ്പോ ഞങ്ങളൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തില് ഓട് വീട് എന്താ വച്ചാ നമക്ക് ഉറങ്ങാൻ വേനൽ കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പത്തെ വേനക്കലം നീ പറഞ്ഞ മാതിരി ഫാൻ അല്ല എ സി രണ്ടെ വെച്ചിട്ടും എന്താച്ചാ കറണ്ട് ബില്ലിനത് അൺലിമിറ്റഡ് എന്താച്ചാ അത്രയും കൂടുതലാണ് ഈ സംഭവവൊക്കെ വെക്കോണ്ട് മെയിനായിട്ട് എ സി വച്ചുകൊണ്ട് പിന്നെന്താ വെച്ചാ ഈ ഓട് വീട് നമ്മള് എ സി ന്റെ ഒന്നും ആവശ്യമുണ്ടായില്ല ഫേൻ ഇട്ടാൽ തന്നെ അത്യാവശം നമ്മുടെ ശരീരം തണുത്തിട്ട് നമുക്ക് ഓഫാ ക്കേണ്ട അവസ്ഥ യിലേക്ക് വരെ എത്തിയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല
ഒന്നാമതെ ഈ ഓട് ഒന്നാമതെ ഈ ഓട് വെച്ചാൽ മണ്ണ് ആണല്ലോ കളിമണ്ണ് ഉണ്ടാക്കുന്ന സാധനാണല്ലോ നല്ല പ്യൂർ മണ്ണായകൊണ്ട് ഈ കാറ്റടിക്കുമ്പോ മണ്ണിൽ തട്ടിയാണല്ലോ കാറ്റ് വരുന്നേ മണ്ണുമേ തട്ടി വരുന്നകൊണ്ട് തന്നെ നല്ല തണുത്ത കാ മൊത്തത്തിൽ ഇങ്ങനെ കിട്ടും ഈ ഫാനിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല ഈ ഓടാകുമ്പോള് നമ്മള് ഇതിപ്പോ ഇത് പറണപോലെ തന്നെ എന്താ പറയാ മറ്റേ ആൾക്കാരെ കാണിച്ചാൻ വേണ്ടിട്ട് ഇപ്പറത്തെ പെര പെരക്കാര് ഒരു പെര കേറ്റിയാൽ അതിനേക്കാളും ടോപ്പില് നമ്മുക്ക് കേറ്റണം അങ്ങനെയങ്ങട്ട് കേറ്റും ഇപ്പറത്തെ നല്ല പൈസ മടക്കാനാണെങ്കിൽ ഓക്കേ വാർപ്പിൽ തന്നെ കേറ്റാം എല്ലാ റൂമിലും ഹാളിലൊക്കെ എ സിയും വെക്കാം അപ്പൊ ഓക്കെ ഇതൊര് എന്താ പറയയാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലികൾ ഉണ്ടാക്കുംപോലെ ഉള്ള പൈസ ഒ ചെിലവാക്കാണ്ട നല്ലര പേരാണ്ട് കേട്ടു പിന്നെ എന്ത്‌ണ്ടാവില്ല എ സി വെക്കാന്ന റഞ്ഞാല് പിന്നെ നടക്കൂല പിന്നെ ഫാൻ നിക്കാണെങ്കിൽ ചൂടു സഹിക്കാൻ പറ്റൂല ഇപ്പോ ഓല് അഹ് സയിക്കാൻ പറ്റാത്ത എ സി വെക്കയാണെങ്കിലോ പിന്നെ എ സിന അറിയാലോ ഈ ഫാൻമെ ള്ള കര്ണ്ട്ട് ന്നും എ സിൽ ഒതുങ്ങൂല ഫൻന്റെ ഒരു നാലഞ്ച രട്ടി കൂടുതൽ കരണ്ട് ദേഏ സി ക്ക് വരും പിന്നെ കര് ന്റ വില്ആക്കൂല കറണ്ട്ബില്ല് പ്രശ്നമാവും പിന്നെ കറണ്ട്റകട്ട ആാവും ഏ സി യു പ്രശ്നമാവും അതാണ് ഈ പ്രശ്ം മിഡിൽ ക്ലാസ്ഫാമിലിൽ വെക്കുമ്പ പരമാവധി ബാക്കിയുള്ളോലെ ള്ളും കാണിക്കൻവേണ്ടീട്ട് വേറെ ക കേ നൽതി ഓടോ അങ്ങൻത്തെ വെക്ക വെച്ചയ്യണെ ഇനിപ്പ ചെല ആൾക്കാരുണ്ട് ഈ വാർപ്പിട്ടിട്ട് മെയിന്മേലേക്കോള്ളു ജര്ചിട്ട് അങ്ങനാണെങ്കിൽ തന്നെ അത്യാവശ്യം സമാധാനണ് കാരണം ഈ തണുപ്പ് മണ്ണിന്റെ സംഗതി വരുന്നോണ്ട് ഇത് നേരെ മാർപ്പ വെച്ചിട്ട് പൈസില്ലാത്ത ടീമിന് കഴിച്ച്പളി പിന്നെ കുടുങ്ങാണ് പി ച്ചറ നല്ല പൈസക്കാരാണ ഒക്കെ ഓല്കട്ക്കു
അതെ അതെ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കഴഞ്ഞഞാൻ യോിക്ക എന്താ സംഭവം എന്ന് വെച്ചച്ച് കഴിഞ്ഞാലേ പിന്നെ എല്ലാവരുടെ ഇതിലപ്പോ ഈ പറഞ്ഞതില് ഞാൻ യോജിക്കുന്നുണ്ട് പിന്നെ എന്താ ചെയ്യാ എല്ലാരും ആഗ്രഹണ് എന്ത കുഴപ്പമില്ലാത്തൊരു വീ വീട് അപ്പൊ നമ്മുക്ക് എന്ത് സംഭം എന്ന് വെച്ച കഴിഞ്ഞാല് നമ്മളെ മക്കൾ നമ്മളിപ്പോമ്മ ഇ ഒരാള് നമ്മള് ഇ നമ്മൾ തെ ഒരു വീട് കഴുണെങ്കിൽ നമു നുക്കല്ല സത്യത്തിത്തില് ന വീട് കഴ കണം നമ്മുടെീതം ത്തിന്റെ ഒരു ഹാഫ് ടൈം ഇപ്പോ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായി വീട് വെക്ക് തീർന്ന് തീരുമ്പോ തന്നെ സ്വാഭാവികയിട്ട് ഇപ്പൊ ഈ പ്രവാസികളൊക്കെ നാപ്പത് നാപ്പഞ്ചിലൊക്കെയാണ് ഇപ്പോഴത്തെ വീട് വെക്കണ ൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവർ ണ്ടാക്കിയ സമ്പാദ്യം മൊത്തം വീടിനും മക്കളെ കെട്ടിക്ക അങ്ങനെ അങ്ങനെ പോക പക്ഷെ അവർക്കൊരു സന്തോഷകരമായ ഒരു ജീവിതം ഇതുവരെ ലഭിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യം പറയാലോ കാൺണോലുണ്ട് അവിടുന്ന് അഴിമതിന്തൊക്കെ കാട്ടി കേസിലാക്കി വരുന്ന പോലുണ്ട് അങ്ങനത്തെ ഒരു പെട്ടെന്ന് കയിച് ല്ല അത ആത്മാർത്ഥതയോടെ പക്കുന്നലൊന്നും എന്തല്ല അവിടെ ഈ ഒരു പെട്ട വീട് അങ്ങനെ അല്ലെങ്കിൽ ഈ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരുപാട് മണ്ടത്തരം ചെയ്യണം ഒരുപാ ആൾക്കാരുണ്ട് ഞാനന്നും ആ ഒരു കാര്യനോടെ സപ്പോർ് ചെയ്യണ്ട കാരണംന്താ വെച്ചാൽഈ ലോണക്കെടുത്ത് വീട് വെച്ച് കഴഞ്ഞാ പിന്നെ നമുക്ക് അതിൽ സമാധാനല്ലഎ ണ്ട് ഉള്ളത് എടുത്ത് നമ്മള് നമ്മളെ കയ്യിൽ ഉണ്ടാകുമ്പോൾപണിയെടുക്ക ഞാൻ ആ ഒരു പോളിസിക്കാരാണ് അല്ല എന്തല്ല നമ്മൾ ഇതുവരെ ചെയ്തും ഇപ്പ അങ്ങനെ തന്നെയാണ് കുഴപ്പില്ല പോ ണ്ടായിര്ന്നേലും നോക്കാം പിന്നെ ബാക്കി എന്താകുന്നുുള്ളത്
അതെ ന്നേണ് ഈ ഞാൻ ഇപ്പ അടുത്ത് മ മറ്റേ ചെറിയ അമ്മായി ഒക്ക് വീടെടുക്കാൻ വേണ്ടിട്ട് മറ്റേ ഓളർ വാണെങ്കിൽ ദുബായിലാണ് പുള്ളിക്കാരന് അത്യാവശ്യ സാലറി ണ്ട് പക്ഷെ എന്താ വെച്ചാല് ഓൽക്ക് അവിടുത്തെ ചെലവന്നെ നല്ലണ്ട്
അ ഹ
ച്ച് ഹയ്ടെക്കിലാണ് അവിടെ ജീവിക്കുന്നത് അപ്പൊ അവിടെല്ല ചിലവരരുന്നുണ്ട് ഈ സാലറിന്റെ നല്ലരു ശതമാനം അവിടെ പോവ്ണ്ട് പിന്നെ നാട്ട് കയക്കണ്ട് ഈ ചുറ്റ് അൽ ഡെയിലി ലൈഫ് ഇങ്ങന കഴിഞ്ഞു പോകണ്ട് എക്സ്ട്രാ സേവിസ്ായിട്ട് ഒന്നും വരുന്നില്ല അങ്ങനെ ലാസ് ൽകാടെ പേര്ടുക്കും മാണം കുറച്ച് പത്ത് പയിനന്ജ് സെന്റ് സ്ഥലം വാങ്ങി ഈ തരടാൻ വേണ്ടി്ന്താക്കി തരക്ക് വേണ്ടിട്ട് ലോഡത്തിൻ ഒരു പത്തേ ലക്ഷം രണ്ട മൂന്ന് മൂന്നര ലക്ഷം ലോൺ എടുത്തിട്ട് ഇപ്പ അയി്മ കെട്ടി മാറിയാണ് സംഭവം പേരെ കെട്ടി കഴിഞ് അത് കഴിഞ്ഞ് തരട്ട് ഫുൾ പരക്കി കഴിഞ്ണ് കുറച്ച കാലം മുന്നെണ് പക്ഷെ ലോൺ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അയിന്റെ അടവ് അയിന്റെ അടവിന്റെ നല അടവ് ഉ ഇങ്ങനെ ആയി സംഭവ എന്താ ഡെയിലി ലൈഫ് കഴിഞ്ഞ പോണ്ട് സേവിങ്ത്തണ്ട് തന്നെ ഈ ലോൺ അടക്കാ അറിയൻ പറ്റാല്ലോ പലിശന് വന്നിട്ട് ഈ ബാങ് അറിയാലോ നമ്മ പിഞ്ഞണ്ട് ഇല്ലാതൊക്കെയാണ് വെറുതെ നോ അെ ശരിക്കും പറഞ്ഞന്നെ നേർത്തെ ങ്ങള് പറഞ്ഞ ആ കാര്യംഞാ ശരിക്യോജിക്കുണ്ട് ഈ ലോൺ എടുക്കാർഞ വെറുംമണ്ടത്തരാണ് അമ്പ മ്മരിക്കും പട്ട ക്കാണ്ടരി ഒരു അഞ്ച് ലക്ഷം കിട്ടല്ലേ അടി അഞ്ചാു ലക്ഷം കിട്ട നമ്മള് ലോൺ എടുക്കും പിന്നെട ക്കാലോ ഏതാലു സാലറി ണ്ടല്ലോ ശമ്പളണ്ടല്ലോ നമ്മക്ക്‌ അടക്കാലോ വെച്ച് നൽക്കാണ് ശരിക്കും നമുക്ക് ഈ സാലറി നമ്മള് ഇള്ളെ പറിയാ സാലറി നമ്മള് ഡെയിലി ലൈഫ് കഴിഞ്ഞ് പോവുന്നല്ലാതെ എക്സ്ട്രാ സേവിങ്സ്ക്കൊക്കെ വാണന്ന്ണ്ടെങ്കില് നമ്മളെ ഈ സാലറി നടക്കൂല അല്ലേ പിന്നെ ബിസിനസൊ അങ്ങന്തേലൊക്കെ ആയിരിക്കണം ത്തിന്റെ ലാഭം വരും നമ്മക്ക് ഈ ലോണടക്കലും അതൊക്കെ നടക്കും ഈ സാദാ ശ ശമ്പള ജോലിയില് ഈ പെട്ടെന്നന്നെ ലാഭൊന്നു ഇണ്ടാവുല്ലല്ലോ നേരത്തെ ഓരോ മാസം കിട്ടുന്ന ആ ഒര് നിശ്ചിത എമൗണ്ട് പിന്നിം പിന്നിം കിട്ടുന്നല്ലാതെ അവോണ്ടമ്മളെ ഡെയിലി ലൈഫ് ഏഹ് നമ്മൾക്ക് ഈ എക്സ്ട്രാ സേവിംഗ്സ് വര്ല്ലാ അപ്പ ഈ ലോണും കാര്യങ്ങളൊക്കെ അങ്ങത്താൾക്കാര് എന്തായാലും എട്ക്കാൻ നോക്കിയത് ശരിക്കും മണ്ടത്തരാണ് ഞാൻ ചെയ്യ്ണേ
തീർച്ചയായിട്ടും ഇയ്യ് പറ്ഞ്ഞെ കറക്റ്റാ എന്തോയിച്ചഞ്ഞാല് ഈ സാലറിക്കാരൊന്നും പ്രത്യേയിച്ച് ഓഹ് അര്താ ഓല്ക്ക് വീട് വെക്കണ്ടാന്നല്ല വീട് വെക്കണം പക്ഷെ അയിന്ന് ഒതുങ്ങിയ വീടെന്നേണ് വെക്കാൻ നല്ലത് കാരണം ഈ ലോണ് വെച്ച് ട്ട്ള്ളയെന്ത് പരിവാടിം ഒരിക്കലും അവര് രക്ഷപ്പെട്ട ചരിത്രം ഞാൻ കണ്ടിട്ടില്ല ഇയ്യ് പറ്ഞ്ഞ പോല് ത്തന്നെ ഞാന് ഇത് ഇന്റെ ഒ ഒരു റിലേറ്റീവിന്റെ ഇതേമായിത്തെ പ്രശ്നം ഞാൻ കണ്ടിട്ട്ണ്ട് മുപ്പര് നാപത്തഞ്ച് വർഷായി അവിടെ നിക്ക്ണു നാപ്പത്തഞ്ചു വർഷത്തില് ഓഹ് ലോണ് ഇട്ത്ത് വച്ചി ട്ടാണ് വീട് പണിയന്നെ തൊടങ്ങീക്ക്ണെ തൊടങ്ങീട്ട് ലാസ്റ്റ് അവര്ക്ക് അയ്ക്ക് താമസം മാറാനൊക്കെ പറ്റി പക്ഷേ ഇപ്പളും ആറേഴ് ലക്ഷം ഇപ്പഴും കടം ഒരു വീട് അന്നത്തെ കാലത്ത് വെക്കാ ആഹ് എന്നോ വെച്ചിട്ട്ണ്ട് അന്നൊരു വീട് വെക്കാ ഒരു പയിനഞ്ച് ലക്ഷം ഓല്പ്പം ഇണ്ടാ ക്കിയ വീട്ണ്ടാക്കാൻ ഒരു പയ്നഞ്ച് അല്ലേല് പതി പന്ത്രണ്ട് ലക്ഷം മതിയാര്ന്നു പക്ഷേ ഇപ്പളും അതിന്റെ ലോണട്ക്ക്ണ്ടെങ്കി അപ്പ വീട്ന് ആ വീടിന്റെ പേരും പറ്ഞ്ഞ എത്ര രൂപ അമ്മള് ഈ ഇന്ത്യയിലെ മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം ഉറുപ്യാ എന്തായാലും ആ ഒരു വീടിനോല് അവടെ ചെലവാക്കിട്ടുണ്ട്ന്നാണ് ഇന്ക്കയിന്ന് മന്സ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഈ ലോണ് കാര്യങ്ങളൊക്കെ ഇട്ത്ത് വീട് വെക്കാന്ന് പറ്ഞ്ഞാ അതൊരു ബുദ്ധിപരമായിട്ടുള്ള കാര്യേയല്ല അത് നമ്മളെ സാ അലറി വെച്ചിട്ട് തീർച്ചയായിട്ടും ഇയ്യ് പറ്ഞ്ഞമാതിരി സാലറി വെച്ചിട്ടാണെങ്കി ഞമ്മക്ക് മനുഷ്യമാരാണ് രോഗം അല്ലെ ഗ്യാസ് എന്ത് വാണങ്കിലും സംഭവിക്ക ഞമ്മക്ക് എന്നും പണിക്ക് പോയിക്കോണം പോവല് പോവാം കഴിഞ്ഞന്നു വര്ല്ല ഇപ്പ നാടൻ പ ണിക്കാണേ പ്രത്യേകിച്ച് മഴക്കാലാണെങ്കി അത്ര കൂട്തല് പണികാര്യങ്ങളും ഇണ്ടാവുല്ലാ അതൊന്നും ബാങ്കാര്ക്കറിയേണ്ട ആവശ്യ ട്ട്ല്ലാ അവർക്ക് അവരുടെ എമൗണ്ട് കിട്ടയില്ലെങ്കി പലിശന്റെ മോള്ല് പലിശന്റെ മോളല് പലിശ വന്ന് കേറ്ണ സാ ഹചര്യം ഇപ്പ ഞമ്മക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ എന്താച്ചാ ഇപ്പത്തെ ജീവിതകാല ശൈലിയർഞ്ഞാ എല്ലാരും ക്കും ലോൺ ഇല്ലാത്ത ആളുകള് വളരെ കൊറവിന്നാ ഇൻ്റൊരു കാഴ്ച്ചപ്പാട്ട്ടോ അതില്ലാത്തോരാണ് ഏ റ്റവും കൂടുതൽ രക്ഷപ്പെട്ട് ട്ട്ള്ളത് അപ്പോ അത് അത് ഇണ്ടെങ്കി പിന്നെ നമുക്ക് നമക്ക് ടെൻഷൻ ആണ് ഇത് പ്പ ടൈമില് പൈസടക്ക പിന്നെ കൊറെ ആൾക്കാര് പൊട്ടത്തരം കാട്ട്ണ്ട് ഇവിട്ന്ന് വേട്ച്ചിട്ട് അപ്പർത്ത് കൊടുക്കും അപ്പർത്ത്ന്ന് വേട്ച്ച്ട്ട് അത് ഒരുപാട് കടത്ത്ക്ക് ചെന്ന് പെടേള്ളൂ മാക്സിമം എന്താച്ചാ ഇണ്ടെങ്കി കടം ഇണ്ട്ന്ന്ണ്ടെങ്കി അ ത് കൊറച്ചീച്ചെ കൊറച്ചീച്ചേ ഒഴിവാക്കി കഴിഞ്ഞാ മരിച്ച്ണ ടൈമില് നമുക്കെന്താച്ചാ ആ ഒരു സമാധാനത്തില് മരണപ്പെടാൻ ക യ്യും പിന്നെ അതേപോലെ തന്നെ നമുക്കീ വീടിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് വെറ്തെ പൈസ ഇൻവെസ്റ്റ് ചെയ്യ്ണ കാര്യാണ് ഓട് വീടാണങ്ങി ആ ഓട് വീട്ടിലും ഉണ്ട് എന്ത് സമാധാനം ഓല വീടാണെ
ഉം മറ്റേ ഇങ്ങറ്യ തന്നെ ഈ മറ്റേ മരിക്കുമ്പള്ളയാമ്പർ ഇതേ നമ്മള് മരിക്കുമ്പൊ ആൾക്കാരെ പ്രാക്കും കേട്ട് കാരണം നമ്മള് വെച്ചത് പിന്നെ ഞമ്മളെ കുട്ട്യാള് അമ്മളെ നമ്മള അനന്തരവൻമാരെന്താ ക്കണം ഈ കടം വീട്ടണം കടം വീട്ടാൻ വാണ്ടി ഓല് ഓലതേറ്റ് പിന്നിം ചെലവാക്കണം. ഓലെ വെറ്തെ പ്രാക്കും കേട്ട് മരിക്കുമ്പളും പ്രാക്ക് കേട്ട് മരിക്ക്ണെ ഭയങ്കരമായ ഒര് ഒരു മോശ സങ്കടകരമായ സാഹചര്യമാണ് പല ആളുകൾക്കുള്ളത് വേറെങ തന്നെ ബാ അധിക ആൾക്കാരും ഒട്ടുമിക്കര് പോപ്പുലേഷൻ ഒരു എൺപത് ഒരു എൺപത് ശതമാനം ആൾക്കാര് ലോണ് മ്മെ തന്നെ ജീവിച്ചു പോണ് പിന്നെ വേറാൾക്കാര്ണ്ട് ഭയങ്കര ട്രെൻഡ് ആയിട്ട് ഇബ്ട്ന്ന് ലോണ്‌ട്ക്ക അവടെ വീട്ട അവ്ട്ന്ന് ലോണ് ട്ക്ക ഇവടെ വീട്ട സംഭവം ഓല് പറിം ഞാൻ ഇവിട്ന്ന് മറിക്കും അവടെ കിറക്കും അങ്ങനെ സംഭവം ജീവിച്ചു പോണ്ടേ ഒറ്റടിക്ക് എന്താവും പണി വരുമ്പൊ ഒ റ്റടിക്കാ പണി വരാ മൊത്തത്തിലണ്ട് പണി വരരും ഒറ്റ കുടുങ്ങങ്ങലാണ്ട് കുടുങ്ങലാണ്. ആണീ പ്രശ്‌നം കടം വാങ്ങ്ണന്നെ പെര തന്നെ കടം ഇണ്ടെങ്കില് കൊറച്ചിച്ചെ കൊറച്ചിച്ചെ വീട്ടായെം വീട്ടാ അടുത്ത കടം വാങ്ങാത്ക്ക അതന്നെ ഏറ്റവും നല്ലത്.
തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ യോജിക്ക്ണു ഇള്ളതോണ്ട് ജീവിച്ച് കഴിഞ്ഞാ എന്താവും നമുക്ക് പിന്നി അടി ച്ച് പൊളിച്ച് മനസമാധാനത്തില് ഇല്ല വീട്ടിൻ്റെ ഉള്ളില് ഇരുന്ന് ജീവിക്കാൻ കയ്യും അതല്ല മറ്റുള്ളവരെ കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എന്റെഒരു കാഴ്ചപ്പാട് പറയാ അത് ഭയങ്കര ബുദ്ധിമുട്ട്ന്നെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇല്ലാണ്ടാക്കാണ് സ്വാഭാവികായിട്ടും ഇപ്പോ നമ്മള് കണ്ടുവരുന്നതും അങ്ങനെ ആയി തീരുന്നതൊക്കെ അങ്ങനെയാണ് അപ്പൊ എന്തായ്യും വീടിന്റെ കാര്യത്തിലൊക്കെ നമ്മള് ഓട് വീടാണെങ്ക ഓട് വിട്ന്നെന്നെ നല്ലത് ഇപ്പോ ആഹ് വാർപ്പന്നെ കഴിച്ചൻന്ന്ണ്ടെങ്കിൽ അമ്മള് ഒതുക്കാം അമുക് ഒത്ങ്ങോ ന്ന്ള്ള ലെവല് എന്താക്ക ചെയ്യ പിന്നൊക്കെ അഒക്കെ ഒക്കെ നമ്മള കയില് ണ്ടെ ഏറ്റ് മറ്റവർഞമാതി ചെയ്യലുണ്ടാവില്ലന്നാലും നമുക്ക് തൊ കൊക്കിലുതുങ്ങുന്ന ചെയ്ത് കഴിഞ്ഞാൽതെന്നെ എന്തായി ഞമ്മക് വിജ ഇക്കറിയ തീർച്ചായിട്ടും എനിക്കിപ്പ തിനെ കുറിച്ച് ഇങ്ങനൊക്കെ തന്നെ പറയാ എന്തായാലും നമുക്ക് ഈ ഒരു കാര്യത്തിനെ കുറി ചൊക്കെ മക്ക് പിന്നീട് സംസാരിക്ക സംസാരിക്കാൻ നിക്കാണെ ഒരുപാട് സംസാരിക്കാണ്ട് എന്തായാലും ലെ പിന്നെമക്ക് വിളിക്കണ്ട്ട്ടോ ശരി ശരി ശരി